ഹെ
കേൾക്കുന്നില്ലേ
പറഞ്ഞോ ഹലോ
എന്തൊക്കാണ് വിശേഷം
വിശേഷം പ്രത്യേകിച്ചൊന്നുംല്ല സുഖായിട്ട് പോവുന്നു സുഖാണോ
ആഹ് സുഖം ഫുഡൊക്കെ കയ്ച്ചോ
ഇല്ല കഴിക്കള്ള് കഴിച്ചാ
ആഹ് കഴിച്ച്
സ്പെഷല ഇല്ല ഇല്ല
ന്താ ലൈറ്റ് ആയിട്ട് കയിക്കല്
ആ പ്പൊ വിശക്കുന്നില്ല അതോണ്ട്
ഏ എന്നാ അങ്ങനെ കഴിക്കല്
അല്ല അല്ല പിന്നെന്താ ഒരു വെശപ്പില്ല
ആ ആ അങ്ങനെ
പിന്നെ എന്താണ് അവിടെ മഴയൊക്കെയാണ് ഇപ്പൊ
ഇല്ല ച്ച നല്ല വെയിലാണ് അവിടെയോ
ഇവിടെ നല്ല ചൂടാ
ഉം ഇപ്പൊ ഇപ്രാവശ്യം മഴ കൊറവാണെന്ന് തോന്നണ്ട്
അതെ അതെ
ഫുഡൊക്കെ ഇങ്ങള് ണ്ടാക്കലാ
ആ അതെ അതെ അവിടോ
ഇവിടെ ഉമ്മ ഉണ്ടാക്കലാണ് ഫുഡ് ഉണ്ടാക്കാനൊന്നും വല്ല്യ താല്പര്യ രില്ല അങ്ങനെ
രാത്രി ക്കേക്കും അതൊക്കെ കഴിക്ക
ആ അതെ
എന്താ പഠിക്ക്യാണോ
ആഹ അതെ പഠിക്ക്യ
എന്തിനാടി
പഠിക്കാണാ ഐടി
എങ്ങനാ
ഐടി ഐടി
ആ ആ ആ ഞാന് ഡിഗ്രി കഴിഞ്ഞപ്പോ രണ്ട മാസം അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ചെയ്യ്ണ്ട് ഇപ്പൊ
ആഹ ആഹ് അങ്ങനെ
ഉം
പിന്നെ എന്താണ് എല്ലാരും സുഖായിട്ട് ഇരിക്ക്ന്നോ? അല്ല പ്ലസ്ടു കഴിഞ്ഞിട്ട്.
പ്ലസ്ടു കയിഞ്ഞ ഇട്‌ത്തതാ
ആ അതെ.
പ്ലസ്ടുപ്പ
അല്ല കൈഞ്ഞ യിർ.
എങ്ങനാ?
പ്ലസ്ടു ഇപ്പൊ കയ്നന്നാണോ?
ആ.
കഴഞ്ഞ യ്യറ് കൈഞ്ഞെട്ട് പോയതാ ഐ ടിക്ക്.
എത്ര മാസത്തെ കോസാ?
വൺ ഇയർ.
ഉം.
ഉം പിന്നെ എന്താണ് ഇല്ല ഇല്ല.
ഫുഡൊ ഇഷ്ടണോ?
ആഹ് അതെ-അതെ.
ഏ
ആണാണ് കുക്ക് ചെയ്യാറുണ്ട്.
സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കലിണ്ടോ?
മ്മ് സ്പെഷ്യലൊക്കെ ചേച്ചി ഇണ്ടാക്കാറിണ്ട്.
ആഹ്. ട്രിപ്പൊക്കെ പോവാൻ താല്പര്യുണ്ടോ?
ആഹ ഉണ്ട്ണ്ട്. താല്പര്യുണ്ടോ? ആഹ് ഉണ്ട്ണ്ട് പോയാരുന്നു.
എങ്ങനെ പോവ ഫാമിലിന്റെ കൂടെ പോവലാ?
ഫ്രണ്ട്സ്.
ഉം-ഉം
പിന്നെ എന്താ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്ന വീട്ടില്?
ആഹ് സുഖം തന്നെ.
ഉം.
ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്?
ആഹ ഉണ്ടുണ്ട്. അവിടൊ?
അധികൊന്നല്ല കൊറച്ചൊക്കെ. നിങ്ങ തന്നെ ഇണ്ടാക്കലാ?
എന്താ?
നിങ്ങ ഉണ്ടാക്കുന്നാണോ ചെടികളെന്ന് ചോയിക്ക.
ആ അതെ അതെ. കൊറച്ച്പൊറത്തൊന്ന് മേടിക്കും അവിടോ?
ഇവിടെ അങ്ങനെ കൊറ ആയിട്ടൊന്നുംല്ല കൊറച്ചൊക്ക ഇണ്ട് ഉമ്മ അങ്ങനെ കൊറച്ച് ഉണ്ടാക്കുന്നത് ആ ഉം ഇപ്പം ക്ലാസ്സ് ഇല്ലായിക്കുല്ലെ ലീവ് ആയിക്കും.
ഉ അല്ല ക്ലാസുണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പോയില്ല. ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ പോന്നൊണ്ട്.
ഉം.
ഉ പിന്നിപ്പ ഫ്രീ ആയിട്ടിക്കുവാണോ വീട്ടില്?
ആഹ് ഫുഡ്‌ ഒക്കെ കയിച്ച് ഇവിടെ ങ്ങനെ കിടക്കാ.
ഉം-ഉം. പിന്നെ എന്താണ് വിശേഷം?
ഫാമിലിക്കെ അവിടെല്ലേ
ആഹ അതെ വീട്ടിലരോ ക്കിണ്ട് ചേച്ചി ഡിഗ്രികയിട്ടിക്കിന്ന്
ഇപ്പം കഴിഞ്ഞതാ
ആഹ അതെപ്പം
ഇനി എന്തിനാ പോണ
ഒരാള് ഫാഷൻ ഡിസൈനിങ് പടിക്കാൻ പോണണ്ട് ഒരാള് ടീച്ചിങ്ങിന്റെ നോക്കാൻ
ഡിഗ്രി ഏതാടുത്തിനത്
സംസ്കൃത
ഉം-ഉം
ഏതടുത്തെ
ഞാന് ബികോംയിന്
ആ ആ പിന്നെ ഇനി പ്ലൻ എന്താ
ഇനി ഞാൻ കോണ്ടിങ് എന്റെ കോഴ്സ് അത് ആ നാല്ു മാസാണ് അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും എന്തങ്കില ഒക്കെ നോക്കണം എന്ന എവിടെയങ്കിലും കേയറണം എന്നണ്ട
ഉം അങ്ങനെ വീട്ടില ആാരൊക്കെയുണ്ട് ഞ എനിക്കിന് വൺ ഇയർ ട്രെയിനിങ് ഉണ്ട അതിന് പോണം പൊറത്ത്
ഉം പുറത്തേക്കാ
ആഹ എറണാകുളം ഹൈദരാബാദ് അങ്ങനൊക്കെ
ഉ ഉ കോഴ്സ് വൺ ഇയറും വൺ ഇയർ ട്രെയിനിങ്ങും ആ
ആഹ അങ്ങനെ
ട്രെയിനിങ്ങിന് ഫീസ എന്താ
ആ ഒരു മന്ത് എട്ട് രൂപ വച്ച്
സാലറി ഇണ്ടോ
ആഹ ഉണ്ട് എട്ട്
എന്താണ് വർക്ക് ചെയ്യുന്നെ
ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ
ആ ആ ഫീസ ഒക്കെ
ഓ
ട്രെയിനിനൊക്കെ ഫീസ് പഠിക്കാന്
ട്രെയിൻ അത് അവിടെ വർക്ക് ചെയ്യാൻ പോവല്ലേ അപ്പൊ ഇങ്ങോട്ടാണ് കിട്ടണ അങ്ങോട്ട് കൊടുക്കണ്ട ഹോസ്റ്റൽ ഫീസ് കൊടുത്ത
അത് അയ്യ ഞങ്ങക്ക് ടോട്ടലി എല്ലാം കൂടെ അയ്യായിരം ആയുള്ള
ആ വണിയറിന്റെ കോസിനും
ആ ഐടി ആയണ്ട് ഗവൺമെന്റ്ാ
ഓ ഓ ഓവര പ്ലേസ്മെന്റ് ഒക്കെ ആക്കി തരുമോ
ആഹ അതെ
പുറത്തേക്ക് പോവാനാപ്പ്ളാന്
ആഹ അതെ പുൊറത്ത പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കി നാട്ടിൽ വന്നിട്ട് എന്തേലും ചെയ്യാം
ഉം ഉം
ഉ വീട്ടില ആരൊക്കെയുണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ താത്ത
ആ എല്ലാരും കഴിച്ചാ
ഓ താത്ത കല്യാണം കഴിഞ്ഞതാണ് എന്താണ് ഓള് ഓളെ വീട്ടിലാണുള്ളത്
ആണോ ആ
അങ്ങനൊക്കെ ഇനി തിങ്കളാഴ്ച മുതലായിരിക്കുംല്ലേ ക്ലാസ്
ആഹ അതെ അതെ
കുക്കിംഗ ഒക്കെ ചെയ്യലുണ്ടോ
ആഹ ഇടക്ക് ഇടക്ക് ഇപ്പൊ കോളേജ് പോണോണ്ട് അധികം ടൈമില്ല
എപ്പഴാ പോവ രാവിലെ നേരത്തെ പോര് പോവോ
ആ ഒമ്പത് മണി ആവുമ്പ പോണം
ആ അവിടെ അടുത്ത കോളേജ്
ഉം അല്ല കൊറച്ച് ലോങ്ങ കൊല്ലം
ഈവനിംഗ് വറെയുണ്ടോ
ആ ആറര ആറരയാവും വീട്ടില് വരാൻ അഞ്ചമണേരം ഉണ്ട്
ആഓ ആ ഫുഡക്കെ കൊണ്ടാവലായിരിക്കും
ആ കോളേജിലുണ്ട് അവിടുന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കയിക്കാം അല്ലാതെ കൊണ്ടുവരണ്ടവർക്ക് കൊണ്ട തുരഞ്ച്
ഉം ഉം
ഉം ആ അതെ അതെ ഉം പിന്നെ എന്താണ് വിശേഷം അ ആ
അവിടെ സുഖല്ലേ
ആഹ് ശരി
പ്രത്യേക സമുള്ളെല്ലാം
ആഹ ഇല്ല
എന്നാ ശരി ട്ടോ വിളിക്കണ്ട്
ആഹ അശെരി ശരി